ഹലോ ആ കേക്ക്ലിയേ
ആ കേക്ക്ണ്ട്
എന്തൊക്കൊണ്ട് സുഖണോ
ആ സുഖം
ഹലോ ഉം ചായഒക്കെ കൂടി കഴിഞ്ഞോ
ആ ചായകുടി കഴിഞ്ഞു ആവ് ചായകുടിഒക്കെ കിഴിഞ്ഇരിക്കുവാ -
ഉം ചായക്ക് എന്താന്ന്
ചായക്ക്ന്ന് പബ്സ്
ഏഹ് വീട്ടിലുണ്ടാക്കിയതാ വീ ട്ടിൽ ഇണ്ടാക്കിയതാ
ആഹ് വീട്ടില്
ഉം
നിങ്ങടെ ചായകുടി ക്ക കയ്ഞ്ഞോ
ഇല്ല നമ്മള് സമയായില്ലേ നമ്മള് ഒരു മൈ ഗ്രിവ് വാങ്കോടുക്കും. ഇല്ലല്ല നമ്മള് മഗ്രിവ് വാങ്കോക്കെ കൊടുക്കുമ്പളാണ് കുടിക്ക.
ഏഹ് എന്നു ആ സമയം തന്നെ.
ആഹ് എന്നും ആ സമയം തന്നെ.
ഉം
പിന്നെന്തൊക്കെ? മ കുട് കുട്ട്യേളോ പ്പെവിടെ കുട്ടിയേളൊക്
ലീവല്ലെ
ഏ അയ് ശെരി
എല്ലാരും കളിലാണ്
ആ ആ അത് ശരി പാ പപ്സ് എങ്ങനെ വീട്ട്ൽ ഇണ്ടാക്കിയത് അല്ലെ വാങ്ങിച്ചതോ
വീട്ടിൽ
ഏ ഇതൊ ഇപ്പ ഫുഡ്‌ ഒക്കെ ഇണ്ടാക്കോ ഫുഡ്‌ ഒക്കെ ഇണ്ടാക്കോ ആ അതെന്നെ ഇപ്പ യൂട്യൂബ് ഇണ്ടായിനോട് ആ യൂട്യൂബ് ഇള്ളെയ്നോട് എല്ലാരും ക്കൊ ഒര് സഹായ എന്ത് ഞമ്മക്ക് എന്ത് ആഗ്രഹം ഇണ്ടെങ്കിലും അതിൽല അടിച്ചാൽ ആ സാധനം വീട്ടിൽ ഇണ്ടെങ്കിൽ ഞമ്മക്ക് റെഡിയാണ് ആ അത് തന്നെ സാധനം വീട്ടിൽ വേണംന്നൊള്ളു
ഉം
ആ അത്യാവശ്യം ഒക്കെ കൊഴപ്പ ത്യാവശ്യം ഒക്കെ അത്യാവശ്യം ഒക്കെ ഇണ്ടാക്കും ഉം നമ്മളെ ആവശ്യത്തിനൊക്കെ അങ്ങനെ പൊർത്ത്ന്ന് വാങ്ങിക്കാതെ അങ്ങനെയൊക്കെ ഇണ്ടാക്കും പിന്നെ മക്കൾ ഒര് വിധൊക്കെ കേക്ക് ഫുഡിങ് അതുപോൽത്തൊക്കെ ഓരോ അങ്ങൻത്തെ തൊ ക്കെ ഇണ്ടാ ഉം അപ്പം അങ്ങനെ ഒര് ബുദ്ധിമുട്ട് വരെൽ ഇല്ല അപ്പൊ പിന്നെ ഇല്ല്യ എന്റെ ഹസ്ബെന്റിനു ഹോട്ടലാണ് ഇല്ല്യ ഇല്ല്യ ഹസ്ബെന്റിനു ഹോട്ടലാണ് അപ്പൊ ആ അമ്മക്ക് എന്ത് ആവശ്യ ഇള്ളെ അയുട്ന്ന് പർണാ കൊണ്ട് വെരും പ ക്ഷെ അമ്മൾ വീട്ട്ൽ ഇണ്ടാക്കെൽയെന്നെ ആണ് ട്ടോ ഹോട്ടൽ ആണെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെ ഹോട്ടൽന്ന് കൊണ്ടോന്ന് കഴിക്കാറൊന്നുയില്ല വീട്ടിൽന്നെ ഇണ്ടാക്കെൽ ഇപ്പഞ്ഞൊര് റമളാം മാസൊക്കെ ആയാലും പിന്നെ വ് അമ്മളെ ഹോട്ടെൽ എല്ലാ പൊരിക്കടികളും എണ്ണക്കടികളും ഇണ്ടാവും ക്ഷേ നമ്മള് ഒന്നും കൊണ്ടുവര ല്ലില്ലാ വീട്ടിൽന്നെ സമോസ വീട്ടില ഉണ്ടാക്കിയ ഒരു രുചിയും ഹോട്ടത്തെ ഭക്ഷണത്തിന്റെ രുചിയും എത്രോ ഒരു വ്യത്യാസമുണ്ട് ഉ അപ്പൊ വീട്ടിലന്നാണ് ഉണ്ടാക്ക കല്
ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്ട്ടണ്ട
അതെ അതെ അല്ലെങ്കിൽ തന്നെ ഹെൽത്ത് ഇപ്പൊ ഇപ്പല്ലിയ ഹെൽത്ത് ഇല്ല്യാ ഫുള്ള് പുറത്തുനിന്ന് ഭക്ഷണം ചിക്കനും ബീഫും അല്ലാത്ത ഒന്നും ആർക്കും പറ്റൂല ശ ഒരു പച്ചക്കറിയവട്ടെ ഒരു ഒന്നും ഉം ഒന്നും പ ആർക്കും പറ്റൂല ഉ
പിന്നെ മധുരമുള്ള ഫുഡ് ആണല്ലോ
ആ അതെ ഒരു എന്നും എന്നും ചിക്കൻ കറിയാകും അതില ഒരു ദിവസം നമ്മളരു പച്ചക്കറി വെച്ചാൽ ഇതാണോ കറിനാ ചോദ്യം അതാണ്പ്പത്ത അവസ്വ അല് ഉ അതുകൊണ്ട് നമ്മക്ക്
ഉഹ
ങ്ങോട്ടായില്ല
അേ അർത്തന്ന പോല്ല
ഇല്ല ഇ പൊറത്തൊന്ന പോവലില്ലാ ഇ നല്ല വെയിലാണ്
എന്നാ ഇവിടെ നല്ല മഴ ഇല്ല വെയിലില്ല
ആഹ
മഴയാണ് മഴ പെയ്യാനുള്ള അതിന് തയ്യാറെ എടുത്ത് നിൽക്കുക
പക്ഷെ എന്നൊക്കെ ഇവിടെയൊക്കെ വെയിലച്ചാ നല്ല വേനൽ വേനൽക്കാലത്ത് വേനൽക്കാലം പോലെയുള്ള മഴയാണ് ഇപ്പൊ വല്ല വെയിലാണ് ഇപ്പൊന്നറച്ചത് അത്രക്കും കഠിന ചൂട്
രാവിലൊക്കെക്കണ്ട രവി ചാരുൽമാരും മൂടിികെടോണ്ടുള്ള ഒരു ാലസ്ഥ എപ്പ പെയ്യ ഇപ്പ പെയ്യ എന്നുള്ള അവസ്ഥ
അതെ ആഹ
ആഹ
നല്ല വലുപ്പം അങ്ങനെ ഒരു മൂടൽ പോലെ വന്ന് ഞാനിപ്പോ തിരുമ്പിട്ടതൊക്കെ എടുത്ത് അട്ട് ഇങ്ങോട്ട പോന്ന മുറ്റത്ത് നല്ല വെയില മുറ്റത്തെ തല്ലേ ഞാൻ മുറ്റത്ത് ചിക്കൻ ഇല്ലേ വെറതെ അങ്ങോട്ട് ഇങ്ങോട്ടോട്ട് ഇങ്ങനെ കളിക്ക അതിനന് നല്ല മേലെ ഷീറ്റ്ുണ്ട് ചീറ്റ് ഇട്ടണ് അപ്പൊ അതിന്റെ ചൂട്ടിലാം ഇട്ടാലൽ ആവശ്യം ആ അതിന്റെ ആവശ്യ ത്തിങ്ങള എടുക്കലാണ് അതൊന്ന് നല്ല വെയില് കണ്ടപ്പോ
ും മിന്നലൊക്കെ ഉണ്ട്
ഏ അത് ശരി ഇവിടെന്നാ അങ്ങനില്ലേട്ട്
പെയ്യുന്നുള്ള രീതിയില് ഇങ്ങനെ മൂ ടികേട്ടിങ്ക്ട് താന്ന് നിക്ക
ഇവടം അങ്ങനെ ക മൂടല് ഒരു ചെറുങ്ങനെ മൂടല് വന്നിട്ടുള്ളൂ പക്ഷെ മയക്കാറായിട്ട് കാ അങ്ങനൊന്നും ആകാശത്ത് കാണണില്ല അപ്പ എവിടോ ഒന്ന് മൂടി കെട്ടണേന് ഇവടെ മൂ ടിതാവും ആഹ്
ആഹ് ഇവിടെ അടു ഇല്ല എ് ഇല്ലല്ല വിചാരിച്ച മഴക്കാലത്തുള്ളതൊന്നുംല്ല
ഒരു സ്കൂള് തുറന്നാല് അമ്മള് ഈ രാ ഉം അങ്ങനെ മഴ പെയ്ത് ചീഞ്ഞൊലിച്ച് അങ്ങനെരു ര് മക്കളും പോവാനും ബു ദ്ധിമുട്ട് അങ്ങനെ ഒരു പ്രശ്നേനു പക്ഷെ ഇപ്രാവശ്യം അതാ നല് ല്ല വെയില് ആർക്കും കൊടന്റെരു ആ
കൊടേൻ്റെ ആവശ്യങ്ങള് ഇല്ല സ്കൂൾക്ക്. നമ്മളൊക്കെ ആവുമ്പോ ബാഗ് നനയു വ അതാണ് ഇതാണ് ഇപ്പോഅതൊന്നുംല്ല
ഉം ഒന്നൂല്ല.
ക്ക് കൊറേ മാ
എഹ് കാലാവസ്ഥ കാലാവസ് ഥാന്നല്ല നമ്മള ലോകം തന്നെ മാറ്റാണ് അയിനൻസരിച്ച് പിന്നെ കാലാവസ്ഥൊക്കെപ്പെന്തിനാ മാറാതെ ക്ക്ണ്?
അയന്നെ. ഒക്കെ മാറ്റങ്ങളാണ്. എല്ലോം മാറ്റാണ് ഉം പൊറത്ത് മാറി
ത്ത മാസൊക്കെ ആയിട്ട് ആവും നല്ല നിക്കാത്ത മഴ പെയ്യാ
ആഹ് ആയിരിക്കും
ഒരു ആഹ് ആഹ് നമുക്കൊരു കല്യാണൊക്കെ ഇണ്ട് അതൊക്കെ ചെലപ്പം മഴ
ആഹ് ആഹ് അത അതെയാ അങ്ങ് ത്തെ പരിപാടിക്ക് ഏതായാലും മഴ പെയ്യും അതിപ്പോ എത്ര മഴയില്ലെങ്കിലും അന്ന് തത്തൊരുരുദിവസം അങ്ങനെയാണല്ലോ സ്കൂള് തൊർക്കുമ്പോ അങ്ങനെയ്ര്ന്നല്ലോ രണ്ടീസം മുന്നേ മഴെല്ലാതെ സ്കുൾ തെറക് ക്ക്ണേന്റെ അന്നൊരു മഴേയര്ന്നു നല്ല മഴ
മഴ ആഹ് മഴെയ്ത് അല്ലെങ്കില് ആദ്യക്കെർഞ്ഞാല് മഴനോട് സ്കൂള് സ്കൂള് തൊറക് ഒക്കല് നാലീസം നീട്ടിക്കെലേനി
ആഹ്
ആഹ്
ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ
ക്ഷേ ചിലപ്പോൾ ജൂലൈ മാസം ഫുള്ള് മഴയാവും ജൂലൈ ആഗസ്റ്റ് ഒക്കെ ഫുള്ള് മഴ ആവും കാരണം മ മഴ പെയ്തോന്ന് ചോദിച്ചാൽ ഇങ്ങനെ രാത്രി സമയങ്ങളില് നന്നായിട്ട് മഴ പെയ്തണ് അങ്ങനെ കിണറിലൊക്കെ വെള്ളായീന്നല്ലാതെ ആഹ് പകല് അങ്ങനെ മഴേ പെയ്തിട്ട് ഡ്രീല്ലൃയ നമ്മളവിടെ ഒന്നും ഫുൾ ഉം ആ പെയ്യണത് രാത്രിയാണ് അതുകൊണ്ടാണ് ഇപ്പ കിണറിലൊക്കെ വെള്ളം ആയത് അല്ലെങ്കില് അതും കിട്ടൂല
ആഹ അപ്പം പിന്നെ എന്നാലും പെയ്യ് കീണ സ്ഥലങ്ങളുണ്ടാലോ റെഡ് അലേഡ് ഒക്കെളേള
ആ അതണ്ട് അതൊ ആ ഫസ്റ്റിലോ ഇപ്പം എന്താപ്പ ന്യൂസിന് പറഞ്ഞു തോന്നി മഴ ഇപ് പ്രാവിശ്യം കുറവ്
കുറവാണ് ആ ഏതോ കുറച്ച് ദിവസങ്ങളിലും മഴ ലഭിക്കൂല്ല എന്നൊക്കെ പറഞ്ഞോണ്
ആ കിട്ടിയിട്ടില്ല ഉം
മ് ഹ് മഴ ഇപ്പ ഇണ്ടായ് ക നട പക്കൂള്ളൂ വളക്ക് വെള്ളത്തിന ഒക്കെ
ഇപ്പൊ അങ്ങനെ മഴ പെയ്തില്ലെങ്കിൽ ഇപ്പ നമുക്ക് കിണറിൽ വെള്ളം ഉണ്ടോ നോക്കിയിട്ട് കാര്യല്ല പക്ഷേ വേനൽക്കാല മതേ ഭയങ്കര ബുദ്ധിമുട്ടാവും വെള്ളം നമ്മള് മഴ പെയ്ത് ഉം ഭൂമിയില എത്താഞ്ഞാല് ഉം വേനൽക്കാലാണ്
ഉം
സമയവുമ്പോളാണ് നമ്മൾക്ക് എത്രത്തോളം മഴ കിട്ടുംണ്ടോ ഇപ്പൊ ഒരു അത്തിനൊ ഒരു ബുദ്ധിമുട്ട് ഇപ്പ ആർക്കും വ ഇല്ല ഇല്ലയ വലിയൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട്ണ്ടാവുണ്ട് നാലും കുറച്ചൊരു ബുദ്ധിമുട്ടിന് കൊറവുണ്ട് ഇങ്ങനെ മഴ പോ എപ്പോളും പ ടൈമിലൊക്കെ അങ്ങനെ പോ ഇതുകൊണ്ടേ നക്കണ്ടന്നല്ലോ ഉ
അയ്യം പ്രാവശ്യോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നല്ലേ മഴ
ഓ കൈന പറ നല്ല പ്ത അതാണ് പ്രാവശ്യം അങ്ങനെ ബദ്ധിമുട്ട് ഇപ്പം വന്നിട്ടില്ലല്ലോ പിന്നെ വെയ പ്ര്രാവശ്യത്തെ മഴയും വേഗം തുടങ്ങിണ്
ആഹ തുടങ്ങാൻ തുടങ്ങീണ് പക്ഷെ വിചാരിച്ചത്ര അങ്ങോട്ട പെയനല്ലമൂടി കെട്ടി കട്ടി വരുന്നുണ്ട് മൂടി കെട്ടി വരുന്നുണ്ട് പക്ഷെ പെയ്യുന്നില്ല അങ്ങോട്ട് പക്ഷെ എന്നാ ഇപ്പ ഇവിടെ നല്ല ഇടുണ്ട്ട്ടോ
അതെയ ഏ് ഇവിടെ എന്നാലും അവിടെ മൂടിയ ഒരു മൂടലാവപ്പ ഇവിടെ ഇവിടെ പക്ഷേ കാ അറൊന്നുംല്ല ഉ ആ വെയിലിന്റെ ഇത അങ്ങോട്ട പോയി അത്രേ ഉള്ളു
പെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ അടുത്തവിട
ആ മുക്കം ഭാഗത്തൊക്കാണ് എന്നും മഴ ആ ഭാഗത്ത് പെയ്യുണ്ടാവും ഉ ഉ ഉ പ്രാവശ്യ കിണറില് വെള്ളം പറ്റിഞ്ഞ
വെള്ള അടി ആയിണ്ടായിന്ന് വച്ചാന ആയിണ്ടായിരുന്നു ആ സമയത്താ മഴയേണ്ട അത് പറെ അതൊണ്ട് കുടുങ്ങി കിട്ടില്ല നാലല് അടിയ ആയിന്
ആഹ ആഹ
ഞാൻ മഴ പെയദഭ്യത്തും പിന്ന പി
മോളെന്താക്കാണ്
മോള് കളില ആരുില്ല ക ഇല്ല ആരില്ല തൊട്ടത്ത അങ്ങനെ ആ ഒന്നുംല്ലഓള ഇഷ്ടത്തി ഉ ഒറ്റക്ക് ഇഷ്ടത്തി കേക്ക് ഉണ്ടാക്കി ോ ഒരു കളി
ആ അത് ശരി ഉം പെൺകുട്ടികളാാവുമ്പോ ഇങ്ങനെ
കളിച്ച ആ കളിച്ചോളല്ലോ പുൊറത്തെ ഇറങ്ങി പൊറത്തെ ഇറങ്ങി പോയിട്ടേ കാര്യില്ലേ അവിടെ കുട്ടികളില്ല ഓള പ്രായത്തിനള്ളള്ള ഉള്ള കുട്ടികളൊക്കെ വ ത്ത അണക്ക് അപ്പൊ ള കളിക്കും കിട്ടല ഓ കളിക്കും കിട്ടും
ഉം ഉം അവർക്ക് കുറച്ച് കളിപ്പാട്ടം കിട്ടിയാൽ മതി ഓൽക്ക് കുറച്ച് ഗ്യാസ അടുപ്പ് അങ്ങനത്തൊക്കെ ഓരോ കളിപ്പാട്ടങ്ങൾ ഉണ്ടല്ലും ഇപ്പോ എന്തെല്ലാം കളിപ്പാട്ടങ്ങള ഉം
കിട്ട്യാലേ അവര് ഇങ്ങനെ ഒറ്റയൊക്ക ഒന്ന് കളിച്ചോളൂ ആ
ഉം
കണ്ടിരിക്കാൻ നമക്കല്ല രസാണ്
ആ അ മുറ്റത്ത് മേ മുറ്റത്തെം മെറ്റൽന്റെ തിറ്റിണ് അതിലിള്ള ഒരു വൈറ്റ് കല്ല് വൃക്കിയിട്ട് ആ വ വായി മാത്രം പെറുക്കിട്ട് കേക്ക് ഇണ്ടാക്ക വൈ റ്റിനോട്
ഏ അത് ശരി ഏ
ആ ആ വൈറ്റ് അങ്ങനെ ഓരോ ഓരോരോ കേക്ക് ഇണ്ടാക്ക
ആ എന്നാ ശെരിട്ടോ ഇപ്പ വിളിക്കിയാനേ
ആ ഓക്കെ ഓക്കേ